സുഖാണോ?
ആഹ് സുഖാണ് എന്തൊക്കെയാ അവിടുത്തെ വർത്തനൊക്കെ
ആഹ് ഇവിടെ സുഖായിട്ടിരിക്കുന്നു. വെറെ പ്രത്യേകച്ച് പ്രശ്നോന്നില്ല അന്റെ അമ്മയുടെ വീട്ടിലാ. ഭർത്താവിന്റെ വീട്ടില അമ്മയുടെ വീട്ടിലായി.
അല്ല എന്നിട്ടിപ്പോ ഇപ്പോ ഇങ്ങളെ വീട്ടിലാണോ?
എന്റെ വീട്ടില് എന്റെവീട്ടില്
ആഹ് ശപങ്ങള വീട്ടിലാണ് ഇപ്പൊ ഈ പ്രോഗ്രാം ഒക്കെ ഉള്ളത് ല്ലേ
എന്റെ വീടെന്നു പറഞ്ഞു കഴിഞ്ഞാ ആഹ് എന്റെ വീടും എന്റെ ഭർത്താവിന്റെ വീടും അടുത്തടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്ററ് പോലും ഇല്ല ഇല്ല
ആഹ് അപ്പൊ അങ്ങനെ അടുത്തായത് എങ്ങനെ?
അടുത്ത് ഒരു അത് കല്യാണാലോചന വന്നപ്പോ അങ്ങനെ ആയതാ
ആഹ് ആഹ് ശരി ഞമ്മള് അടുത്താണ് കേഴുമ്പോ ഞമ്മള് വിചാരിക്കും ലൗവ് മേരേജ് ആണോ ആഹ്
ആഹ് അല്ല അല്ല അങ്ങനെയൊന്നും അല്ല
ആഹ് ആഹ് അത്‌ശരി. അങ്ങനയാണല്ലോ പൊതുവേ ഇപ്പ എല്ലോട്ത്തും ഉണ്ടാവല്
ഉം മക്കള് സ്കൂളിൽ പോയോ?
ആഹ് മക്കള് സ്കൂൾൽ പോയി. രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. ഒരാൾ എ എന്ത്ര രണ്ടാം ക്ലാസ്സിലാണ് ഒരാള് എൽ കെ ജിലാണ് ഇങ്ങക്ക് ഇങ്ങളെ മക്കള് എന്തൊക്കെ കുട്ട്യാളാ? എന്ത്‌ കുട്ട്യാളാ?
രണ്ടും പെൺകുട്ടികളാ
രണ്ടു പെൺകുട്ടികളാണ്. അത് ശരി ഉം മോള് സ്കൂൾ പോ വല്യ മോള് സ്കൂൾ പോണ്‌ണ്ടോ?
ആഹ് വല്യ മോള് സ്കൂൾല് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലെ ഇന്ന് ഇവിടെ തിര്നാളായത് കൊണ്ട് തൊറമുടക്കുംന്ന് പറയും അുകൊണ്ട് ഇവിടെ
ആഹ് അത് ശരി ആഹ് അങ്ങനെ സ്‌കൂ സ്കൂൾ ഇല്ലാത്താണോ സ്കൂൾ വിടാത്തതോ?
സ്കൂൾല് വിടാത്തതാണ്. നമ്മുടെ ഈ പരിസരത്ത്ന്ന് ആരും അങ്ങനെ പോകത്തില്ല
ആഹ് അത്ശരി അങ്ങനെ ഉണ്ടാവുംല്ലേ
ആഹ്
ആഹ് തൊറ മുടുക്കുംന്ന് പറഞ്ഞാലേ അങ്ങനെ പറഞ്ഞ എന്താ?
തുറ മുടക്കുംന്ന് പറയുമ്പോ ഈ പെ ഇവിടെന്ന് അങ്ങനെ ആര് സ്കൂള് നമ്മുടെ എടവക മധ്യസ്ഥന്റെ തിരനാളാണ്
ആഹ് ആഹ്
അപ്പൊ ഇവിടന്ന് അങ്ങനെ ആരും പോവൊത്തൊന്നുല്ല കാരണം പള്ളിയിൽ പോന്നോല്ലോ രാവിലെ ആയിരുന്നു മാസ്. കുർബാന രാവിലാകുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് പോവും
ആഹ് ആ ഏരിയയിലുള്ള കുട്ടികളൊക്കെ ഏകദേശം ഇപ്പം ഒരു സ്കൂളന്നെയാണോ?
അങ്ങനെ ഇല്ല ഈ ഏഹ് സ്വന്തം സഹോദരനും സഹോദരിയും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ളവര് മാത്രം ഒരേ പോലെ നൽക്കും. അല്ലാത്തവര് പോകും. വേറെ സ്കൂളിലോട്ടാണ്‌. അപ്പൊ ഞ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്.
ആഹ് ആഹ് അത്‌ ശരി ആഹ് അങ്ങനെയാലേ ആഹ് എന്നിട്ട് പിന്നെന്തെക്കെയാ ന്നിട്ട് രാ എന്ത വൈകുന്നേരം ചായക്ക് കടിന്നെലൊക്കെണ്ടാക്കുവോ
ഇല്ല ഇല്ല ഇവിടങ്ങനെ വൈകുന്നേരം കടിയൊന്നുവില്ല. ഉച്ചക്ക് ചോറ് കഴിക്കുന്നത് താമസിച്ചാണ്
ആഹ് ആഹ് ആഹ് ഇന്ന് ഇന്നിപ്പോ ലേറ്റ് ആയല്ലോല്ലേ എത്ര സമയായല്ലോല്ലേ
അതെയതെ
ആഹ് ഇനിയിപ്പോ ചായ കുടിക്കാനൊന്നും നേരല്ലല്ലോ
ഇല്ല ഇല്ല
ആഹ് ആഹ് ഞമ്മുക്കൊക്കെന്ന് പരിപാടിണ്ട് ഇതേപോലെ നമ്മക്ക് ഇന്ന് രാത്രിയാ പരിപാടിള്ളത്
അവിടെ എന്ത് പരിപാടിയാ
ഇവിടെ കല്യാണണ്ട് നാളെയാണ് കല്യാണം അപ്പൊന്ന് രാത്രി പരിപാടിണ്ട് പൊ എന്താ പെണ്ണിന്റെ കല്യാണാവുമ്പോ തലേന്നൊക്കെ പരിപാടിണ്ടാവല്ലോ
ആ ബന്ധങ്ങളാണോ ബന്ധുക്കളാണോ
ആ ബന്ധങ്ങളാണ് കൊറച്ച് അകന്ന് ബന്ധാണ് എന്നാലും എന്താ ഇന്റെ കുടുംബം എന്നോ എന്റെ കുടുംബം ഇപ്പൊ ഇന്നെ കെട്ടിച്ചതും ഇതുപോലെ എന്റെ ഫാമിലിന്റ അടുത്ത് തന്നെയാണ് അതായത് ഉമ്മാന്റെ ഉമ്മാന്റെ കുടുംബായിരുന്നു ഉമ്മാന്റെ കുടുംബത്തിന്റെ നാട്ടിലാ ക്കാണ് ഇന്ന കെട്ടിച്ചത് ആ അപ്പ പിന്നെ അവിടെയാണ് കല അപ്പൊ പിന്നെ ഹസ്ബൻന്റെ ബന്റിന അറിയുംചെയ്യും ഇന്റെ കുടുംബാണ് അങ്ങനൊക്കെ പാട് എനിക്ക് ഉണ്ടായ കല്യാണാണ്
ഓ അപ്പ നേരത്തെ അറിയാരുന്നോ
എങ്ങനെ
ഭർത്താവിന് നേരത്തെ അറിയാരുന്നോ
ആഹ് അറിയുന്നു അങ്ങനെ കല്യാണാന്വേഷണൊക്കെ വന്നപ്പോളൊക്കെ അവരോട അന്വേഷിച്ചതൊക്കെ ഇവിടായപ ഇങ്ങോട്ടായപ്പോ ഇങ്ങള് പറഞ്ഞ പോലെന്നെ വല്യ ദൂരൊന്നുല്ല എന്റെ വീട്ടിന്ന് ഇങ്ങോട്ട് ഒര് നാലഞ്ച് സ്റ്റോപ്പിൻ്റെ വ്യത്യാസേ ഒള്ളൂ
ആഹ്
ആഹ് നല്ല സുഖാണ് വരാനും
അവിടെ അവിടെ കല് കല്യാണത്തിന് കല്യാണത്തിനെക്കെ നെയ്ച്ചോറും ബിരിയാണിയെക്കെ അല്ലേ
ആഹ് നെയ്ച്ചോറും ബിരിയാണിയെക്കെ അവിടാതൊന്നില്ല
ഞങ്ങക്ക് ഊണ് ബിരിയാണിണ്ട് ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി
ആഹ് അങ്ങൻത്തൊക്കെ ഇഷ്ടാണോ നെയ്ച്ചോറും ബിരിയാണിയും അങ്ങനത്തെ സ്പെഷ്യൽ ചോറൊക്കെ ഇഷ്ടാണോ
ഭയങ്കര ഇഷ്ടവാണ് പക്ഷെ ആന്നും ഇവിടെ കിട്ടാനില്ല അതല്ലേ പ്രശ്നം
ആ ഓ ഭയങ്കര ന്നാ ഇങ്ങോട്ട് പോര് നമ്മള് നല്ല നെയ്ച്ചോറും ബിരിയാണിയും എല്ലാ എല്ലാ സ്പെഷ്യല് ഫുഡൊളൊക്കെ ഉണ്ടാക്കും
നിങ്ങടെ നാട്ടില് മറ്റേ റംബൂട്ടാൻ അതൊക്കെ കിട്ടോ
ട്ടാന് ആ ഒക്കെ കിട്ടും
ഇവിടെ അതങ്ങനെ ഞാങ്കണ്ടിട്ടില്ല പക്ഷെ അങ്ങ് വടക്കോട്ടൊക്കെ പോകുമ്പോ റംബൂട്ടാൻ കൊറേ കാച്ച് നിന്നിട്ടാന്റെ പൊറത്തോട്ട് വലയെക്കെ ഇട്ട് നിക്കുന്ന
നല്ല രസ ആഹ് ഇവിടെ ഞങ്ങളെ വീട്ടിലില്ല്യ ഞങ്ങളെ വീടിന്റടുത്ത് ഇതേ പോലെണ്ട് നല്ലോണണ്ട് പക്ഷെ അവര് തന്നെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കുവൊന്നുല്ല്യ ഇപ്പ ഈ പറഞ്ഞ മരക്ക അങ്ങനെയൊക്കെന്ന് പറഞ്ഞാൽ നല്ല റെയറായിട്ടുള്ള ഫുഡ് അല്ലേ അല്ല ഫ്രൂട്ട് അല്ലേ അപ്പം പിന്നെ ലാവര്ക്ക് തന്നെ തെയൂല്ല ഈ ശെറിയ മക്കളൊക്കെണ്ടെങ്കില് മക്കക്കൊക്കെ ഭയങ്കര എൻ്റെ മക്ക ക്കക്ക് നല്ലഷ്ടാ ഞങ്ങള് പൊറത്തുന്ന് വാങ്ങിക്കല നാത്തൂൻ്റെ വീട്ടിലെല്ലാ ഒണ്ടായിനി അവിടുന്ന് കൊണ്ടുവന്നേനി കൊറച്ച്
പൊറത്തുന്ന് വാങ്ങുമ്പോ എത്ര രൂപയാണവിടെ
ഇവിടെത്രേ നൂറ്റി എമ്പതോ ഇങ്ങനൊക്കെണ് ഇപ്പ കിലോന്ന് തോന്ന്ണ്ട് ഇപ്പ ഇങ്ങന കൊർഞ്ഞ് വര്ന്ന്ണ്ട് ഇപ്പ സീസൺ കഴിഞ്ഞ് തുടങ്ങില്ലേ
ഉം കഴിഞ്ഞ മാസം ഞാൻ നോക്കിയപ്പോ ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ ഒരു കിലോയ്ക്ക്
ഓ ഓ അത് കുറച്ച കൂടുതലാണ് അപ്പ ങ്ങളെ നാട്ടില ഇല്ലാത്തോണ്ട് വേറെ നാട്ട ട്ട്ന്ന് കൊണ്ടുന്നിട്ടാവും ആഹ് ആഹ് അതുണ്ടാണ് ഇത്ര റേറ്റ് ആഹ് ആഹ് മോളെങ്ങനെ പഠിക്കുവോ പഠിക്കാൻ മടിണ്ടോ
പഠിക്കാൻ മടിയില്ല ഞാൻ പണ്ട് പിള്ളേരെ പഠിപ്പിക്കുആയിരുന്നു
ആഹ് ആഹ് ശരി ടീച്ചറായിന്നോ
അങ്ങനത്തെ ടീച്ചർല്ല വീട്ടില് ട്യൂഷൻ ടീച്ചർ
ആഹ് ആഹ് ശെരി ആഹ് ടു എങ്ങനത്തെ ടീച്ചർയാലോ ടീച്ചർ ടീച്ചറന്നല്ലേ
ആഹ് അത് ഏ ട്യൂഷൻ സെന്ററില് ട്യൂഷൻ എടുത്തൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ പിള്ളേരൊക്കെ ഇവിടെ എന്റെ അടുത്ത് വരും
ആ ഇപ്പളും എട്ക്ക്ണ്‌ ണ്ട്
അതെ അതെ
ആഹ് ആഹ് ശരി ആഹ് അപ്പം ചെറിയ മോളും കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യണതൊക്കെ അപ്പ ആരെങ്കിലും ഇങ്ങനെ അമ്മ
ആ അമ്മയപ്പ ഉണ്ടല്ലോ പിന്നെ കുഞ്ഞൾ അങ്ങനെ അധികം ശല്യന്നുല്ല ആ വയർ നിറഞ്ഞ് കഴിഞ്ഞ കിടന്ന് ഉറങ്ങിക്കോളൂ
ആഹ് ഉറങ്ങിക്കോളും വലിയ കുഴപ്പൊന്നുല്ല അങ്ങനെ പോയിക്കോളും രാ ത്രയൊക്കെ ഉറങ്ങേക്കാറല്ലേ ആഹ് അങ്ങനത്തെ പ്രശ്നംന്നുല്ല
ഉം
ന്നെ രാത്രി കുട്ടിളെ ഉറങ്ങിയാ തന്നെ വലിയ ഇഷ്ടന്നുല്ല ചില ചില കുട്ടികളുണ്ടാവും ഉറങ്ങാതെ ഇവിടെതാ ത്തുന്റെ കുട്ടിണ്ട് തീരെ ഉറങ്ങുല രാത്രിആയ കുട്ടിക്ക് എന്തോ ഒരു കൂടിയ പോലെ എന്നട്ട് അങ്ങനെ വെറുതെ കരഞ്ഞു കൊണ്ടക്കും ഒപ്പം കടക്കു കൊടുക്കും ഉറങ്ങാൻ കഴിയൂല എന്നിട്ട് നാത്തൂ പാവം തോന്നും എടുത്തങ്ങനെ നട്ക്ക്ണാണ
ആഹ് എനിക്ക് എന്റെ രണ്ട് മക്കളെ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്
ആഹ് എനിക്കും അങ്ങനത്തെ ശല്യംന്നും ഉണ്ടായിട്ടില്ല മ മക്കളെ കൊണ്ട് ഉറങ്ങും ഓൽക്ക് സമയായ ഒലെ ഉറങ്ങും ഉറങ്ങാത്തണ്ടെല്ലാം ബുദ്ധിമുട്ടാക്കി കിട്ടൊന്നുല്ല ഉറങ്ങാതെ എന്റെ മക്കൾ ഇതുവരെ ബുദ്ധിമുട്ട ഞാ പറയാ നാത്തൂനി ഇപ്പൊ പ്രസവക്കെ നിർ ത്തെ അവസാനത്തെ ഡെലിവറിയാണ് ഞപ്പ നാത്തു ഇങ്ങനെ പറിം എങ്ങനെ എന്താ നാലു കുട്ടിളായി അയ്ല് പിന്നെ നിർത്തി
സിസേറിയൻ വഴി നടത്തിയതാണോ അതോ അല്ലാ
അല്ല അല്ല കീ ഹോളനി കീ ഹോളനി
ആ നല്ല വേദനയാണോ എൻക്ക് അറിയാൻ വേണ്ടി ചോയ്ക്കാ ഞാൻ ചെയ്യാൻ വേണ്ടിയിരിക്കുവ
അപ്പൊ ങ്ങക്ക് രണ്ടുട്ടള് ആയെ രണ്ടുട്ടിയളെ മതിയോ
എനിക്ക് രണ്ടണ്ണം മതി
ഇന്നെ പോലത്തെണല്ലേ ഞാനും ഇത്പൊലല്ല ഹസ്ബൻഡിനോട് രണ്ടണ്ണം മതി അത് അതെന്താന്നറിയോ ഞമ്മക്ക് രണ്ടെണ്ണം മതിന്ന് വേം തോന്ന്ണത് ഇതോണ്ടാണ് രണ്ട് ചെറിയ കുട്ടിയളല്ലേ ഈ രണ്ട് ചെറിയ കുട്ടിയളെ നമ്മള് മാനേജ് ചെയ്തിട്ട് ഞമ്മക്കന്നെ ആകെ പിരാന്തായിട്ടാണത് ഒന്നുണ്ടായി അമ്മക്കൊരു ഗ്യാപ്പ് ഇണ്ടായിട്ട് അൺഎക്സ്‌പെക്റ്റഡാണോ മക്കളൊക്കെ
മക്കള് ആദ്യത്തത് എക്സ്പെക്റ്റഡാണ് രണ്ടാമത്തത്
അൺഎസ്പെക്റ്റണ് ആ അല്ലേലും എല്ലാർ ക്കൊ അങ്ങൻ തന്നെണ് ഈ രണ്ടാമത്തത് വേഗംണ്ടാവണതൊക്കെ അൺഎസ്പെറ്റഡാണ് പക്ഷെ ഞാൻ പറയട്ടോ കുട്ടികള് വൽതായി കഴിഞ്ഞ ഏറ്റവും നല്ലതതാ ഞമ്മള് നോക്കുമ്പോ രണ്ട് കുട്യളെ ഒന്നിച്ച് നോ ക്കിയാല് പിന്നെ അമ്മളണ്ട് ഫ്രീ ഇപ്പൊ ഞാനെന്നിപ്പോ അന്നിങ്ങനെ ഭയങ്കര ബുദ്ധിമു മോക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ, മോൻ ചെറുപ്പോ വയറ്റിലിണ്ടായപ്പോ ഞാൻ വിചാരിച്ചിഇനി എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ മോക്ക് അഞ്ച് വയസ്സൊക്കെ ആയിട്ട് അടുത്ത നോക്കിയാ മതി വിചാരിച്ചതാ ഇതേപോലെ അണെസ്പെക്റ്റഡായി
അഞ്ചു വയസ് ആയഅഞ്ചു വയസായപ്പോഴാ രണ്ടാമത്തെ ആള് വന്ന് ത്
ആഹ് ആഹ് ശരി ആ അപ്പൊ പിന്നെ കുറച്ച് ക്യപ് ഉള്ളത്കൊണ്ട് പ്രശ്നല്ല
അതെ അതെ
മറ്റേന്ന് പറഞ്ഞാ ഞമ്മക്ക് ഒരു ഗ്യാപ്പില്ലാതാവുമ്പോ ആകെ മെൻ്റൽ വും
ഉം
ആഹ്
എന്റത് പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റ്ടയിരുന്നു ഞാൻ പിന്നെ മെഡിക് ഏഹ് ഇത് അത് ഞാൻ നിന്ന ആശുപത്രിന്നെന്നെ വേറെ ആശപത്രിയിലോട്ട് കൊണ്ടുപോയൊക്കെ ചെയ്തു
നോർമൽ ഡെലിവറി അല്ലേന്നു
നോർ നോർമൽ ആയിരുന്നു സുഖപ്രസവമായിരുന്നു എന്നിരുന്നാപ്പോലും എന്റെ വയറ് കണ്ടാ ഇരട്ടക്കുട്ടികളുടെ വയർ പിന്നെ പ്രമേഹം കാലില് നീര് ഇല്ലാത്തതൊന്നുല്ല
രണ്ടാമത്തെ ഡെലിവറിക്കാണോ ഇതൊക്കെണ്ടായത്
അതെ അതെ ആദ്യത്തത് സുഖപ്രസവംന്ന് വെച്ചാ സുഖപ്രസവം ചെറിയൊരു വേദന മാത്രം ഉണ്ടായിരുന്നു
ആഇനിക്കൊക്കെ അങ്ങനെ തന്നായ് ആദ്യത്തെ എന്താന്ന്റിയില്ല അറിഞ്ഞതേയില്ല എല്ലാർക്കും ഫസ്റ്റ്ത്താവുമ്പോ അമ്മക്കൊരു എക്സൈറ്റ്മെന്റും കാര്യവും പേടിയും ഒകെ കല്ലേകാരം ഇനിക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഫസ്റ്റ് ത്തത് വല്യ വി ശ്യൂല്ലേ യ്ന് രണ്ടാമത്തേന് പിന്നെ ഓരോ പ്രസവിക്ക അതേപോലെ രണ്ടൂസം വേദന സഹി ച്ച് അങ്ങനെ കുറേ ബുദ്ധിമുട്ടായി.
ആഹ്. ഉണ്ടായിരുന്നോ
ഇല്ലില്ല അതൊന്നുല്ലേനി എന്താ പ്രഗ്നൻസി ടൈമിലും വല്യ പ്രശ് ണൊന്നില്ലേനി പക്ഷെ ലാസ്റ്റ് പ്രസവ സമയത്തെ രണ്ടൂസം വെർതെ ഒരു ചീ വേദന ഇങ്ങനെ വന്നോണ്ടിരുന്ന്. അമ്മക്കുണ്ടല്ലോ ഒരു ഇറിറ്റേഷനായിട്ടുള്ള വേദന ഇന്നാ പ്രസവ വേദനല്ല വെ വികസനോ കാര്യോ അതു ഇല്ല അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഹസ്ബൻഡിനോട്ങ്ങനെ പറയും ക്ക് ഡെലിവറി നിർത്തണം. ഹസ്ബൻഡ് പറയും എനിക്ക് രണ്ട് കുട്ടികളുംകൂടി വേണം പറയും. ഞാൻ പറയും എനിക്ക് കയ്യൂല ഇനി അപ്പൊന്നും പറയലാ
മം ശരി